ഹെലോ ആഹ് എന്തെടുക്കുവാ?
എന്നാ വെറുതെ വീട്ടിലിങ്ങനെ - ഭക്ഷണം കഴിച്ചോണ്ടിരിക്കും ഇന്ന് സാധാ നമ്മുടെ നാടൻ ഭക്ഷണം തന്നെയാണ് മീൻ കറിയും ചോറും പിന്നെ മുരിങ്ങാത്തോരനും
ഉം ഇന്നെവിഡേലും പോണോ
ആഹ് ഇന്ന് നമ്മളിങ്ങനെ ഒരു എന്താ ട്രിപ്പ് പ്ലാൻ ചെയ്യ്ണ്ട് ഇവിടെ ബീച്ചിലേക്കന്നെ ബീച്ചിലേക്ക്
ആഹ് ഏ ആരൊക്കെയുണ്ട്
ആഹ് അത് ഭർത്താവും കുട്ടികളും ഞാനും മാത്രള്ളൂ ആഹ് ആഹ്
പിന്നെ രാവിലെ എന്താ കഴിച്ചേ?
രാവിലെ പുട്ടും കടലയും
ഉം ഗോതമ്പ് പുട്ടോ?
ഗോതമ്പ് പുട്ടല്ല നമ്മൾ സാധാ പ അരിയോണ്ടുള്ള അരിപ്പൊടിയോണ്ടുള്ള
ആഹ് പഴവായിരുന്നോ അതോ?
അല്ല കടല കടലക്കറി
ഉം
ഉ
ഇവിടെ അമൃതംപൊടിയുടെപ്പുമാവ്
ഓഹ് അഹ് കേട്ടിട്ടില്ലല്ലോ
റെസിപ്പി വേണോ
അതെ റെസിപ്പി കിട്ടിയാ ആ നമ്മളെ ഈ കുട്ടികൾക്ക് ആറു മാസം തൊട്ട് കിട്ടുന്ന പൊടിയല്ലേ
ആഹ്
ക്ഷെ അതുകൊണ്ട് പുട് ത്ണ്ടാക്കല്
അത് കഴിച്ചിട്ടുണ്ടോ അത് വെച്ച്
ആ അത് നമ്മള് കുട്ടികൾക്ക് കുറു ക്കണ്ടാക്കികൊ ടു
ആഹ് അത് തന്നെ ആ പൊടിയില്ലേ
ആഹ് ആഹ്
അത് വെച്ചിട്ട് ഉപ്പുമാവ്ണ്ടാക്ക, നല്ല ടേസ്റ്റാ!
ആണോ?
അത് നമ്മള് സാധാ ഉപ്പുമാവ് ഉണ്ടാക്കിയില്ലേ അതേ കൂ ട്ട് തന്നെ സെയ്യ്
അതെ
റവയ്ക്ക് പകരം ഈ പൊടി ചേർക്കുന്നന്നേ ഒള്ളൂ അതിനകത്ത് മറ്റേ ക്യാരറ്റ് മുരി ങ്ങയില സവാളാ എല്ലാം അരിഞ്ഞിട്ടിട്ടാണ് ഉപ്പ്മാവാക്കിയത്.
മ്ആഹ് ആഹ്
അത്ണ്ടാക്കുമ്പോ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട പഞ്ചസാരയും വേണ്ട.
അതെ മതിരം ആയിരിക്കുല്ലേ ഡീ ചേച്ചിയെ ആഹ് ആഹ്
അതിന്റെ കൂടൊരു കട്ടനും കൂടെ ആകുമ്പോ
ആഹ് ആഹ് നമ്മള് ആദ്യായിട്ടാണ് അമൃതം പൊടിയോണ്ട് ഇങ്ങനെയൊരു റെസി പ്പിള്ളത് അറിയുന്നെ, ഏഹ് എന്തായാലും ചെയ്തോക്കണം
ഹ്മ്മ് പിന്നെ എന്താ എന്തേലും ഓഹ് അറിയാവോ കേക്കുണ്ടാക്കാനോ
ആഹ് അങ്ങനെ ഇപ്പൊ ഞാന് ചെറിയ രീതിയിലൊക്കെ കേക്ക് ഇണ്ടാക്കും നമ്മളെ വീടിനടു ത്തുള്ള ഒര് അയൽവാസികൾക്കൊക്കെ ഓർഡറ് കിട്ടിയാല് ചെയ്യും വിട്ട്ള്ളത് അത് നമ്മളെ വീടിനട്ത്തുള്ള കുട്ടികളെ ബർത്തഡേക്ക് ഏയ് ഇല്ലല്ല അത്രക്ക്ന്ന് ആയിട്ടില്ല.
ആഹ് എന്തോ പോയി ഓൺലൈനിൽ പഠിച്ചോ അതോ
അത് നമ്മളങ്ങനെ ആഹ് മൊബൈലെന്നെ യൂട്യൂബിലൊക്കെ നോക്കി അങ്ങനെ
ഹ്മ്മ് ഞാൻ വിചാരിച്ച് ഇപ്പൊ കോഴ്സ് ല്ലേ കേക്കുണ്ടാക്കുന്നെ
ആഹ് ആഹ്
ഞാൻ വിചാരിച്ചു അങ്ങനെ പോയി പഠിച്ചേയായിരിക്കുവെന്ന് എനിക്കൊന്ന് ട്രൈ ചെയ്യണംന്നുണ്ട് ക്ഷെ പക്ഷെ ഞങ്ങളൊരു വട്ടം നോക്കിയായിര്ന്ന് ഓറിയോ ബിസ്ക്കറ്റും വെച്ചിട്ടേ
ആഹ് ആഹ്
ആഹ് പക്ഷെ അത് നല്ലെ ആയിരുന്നു. ചേട്ടന്റെ മോൾക്ക് ഉണ്ടാക്കി കൊടുത്ത്. ഹ്മ്മ്
അങ്ങനെങ്ങ് നമ്മള് നമ്മള് നമ്മുക്കന്നെ ആദ്യം ട്രൈ ചെയ്തിട്ട് സക്സ്സസാവാണെങ്കില് നമ്മള് ഇങ്ങനെ അട്ത്ത്ള്ള ഓർഡറുകളൊക്കെ ഇങ്ങനെ വാങ്ങിയോ
പിടിക്കു അല്ലേ, ഹ്മ്മ് ഹ്മ്മ് ആഹ്
പിന്നെ ഇപ്പോ സ്കൂൾ പൂട്ടൊക്കല്ലേ എന്താ
മഴ ഇണ്ടായിരുന്നോ ഇന്നലെ
ആഹ് ഇന്നലെ രാത്രി നല്ല മഴ ആയിരുന്നു.
ആഹ് ഇവടെയും നല്ല മഴയായിരുന്നു ഇന്നും ഉണ്ടെന്ന് തോന്നുന്നു
ഇന്ന് മഴ ഏഹ് ഇവടെപ്പൊ മയക്കാറ്ണ്ട് മഴ പെയ്തിട്ടില്ല ഇപ്പൊ കുട്ട്യോൾക്കൊക്കെ ഇന്ന് കൊറേ മാങ്ങ കിട്ട്ണ്ട് രാവിലെ
ആഹ് മഴയല്ലേ കൊറച്ചൊക്കെ കൊടുത്താ മതി മാങ്ങാ ഹ്മ്മ്, അസുഖം പിടിക്കും.
അതെ ഹ്മ്മ് ഹ്മ്മ്
ഹ്മ്മ് പിന്നെ വെക്കേഷന് വേറെങ്ങും പോയില്ലേ കു ഏഹ് സ്പെഷ്യൽ ക്ലസൊന്നും ഇല്ലായിരുന്നോ ഒന്നും ഡാൻസോ പാട്ടോ
ഏഹ് അങ്ങനെ ഓൺലൈനായിട്ട് നമ്മള് സ്പോക്കൺ ഇംഗ്ലീഷ് അങ്ങൻത്തൊക്കെ ഓരോന്ന് നോക്കുന്നുണ്ടായിരുന്നു അത് വൺ മന്ത്
പെട്ടൊന്നും വിടണ്ടല്ലോ ക്ലാസിന് എല്ലാ ഇ
ആഹ് ആ ഫോണിന്റെ ഉള്ളിലൂടെ തന്നെ എല്ലാ ക്ലാസ്സുംണ്ട്.
ഉം എല്ലാം വാങ്ങിച്ചോ ബാഗും ബുക്കും ഒക്കെ
ഇല്ല ഇനിയിപ്പോ അതാണ് ഇനി വാങ്ങാനുള്ളത് അപ്പൊ നീ നോക്കട്ടെ ഈ അഴ മടുത്ത ആഴ്ച പോണം വിചാരിക്ണ്ട് കടയിലേക്ക്
ഏഹ് എനിക്ക് തോന്നുന്നു ഓൺലൈനിലാണെന്ന് ലാഭം
ആണോ
ആഹ് ബുക്കൊക്കെ
ആഹ് ഹാ
ആഹ് എന്നടുത്ത് വേറാള് ഇങ്ങനെ പറഞേരുന്നു എവിടെയോ പത്ത് ബുക്ക് വേടിക്കുമ്പോ പത്ത് ബുക്ക് ഫ്രീ കി ട്ടുന്ന് ഏതോ ഒരു ഷോപ്പിന്റെ ബി് ബിഗ്സയിലോ അങ്ങനെന്തോ ആഹ് അടൂരോ ആ ഭാഗത്തൊക്കെ ഉണ്ട്
അതെ
ആഹ്
ആഹ്
അവിടെന്നങ്ങനെ വാങ്ങിക്കണംന്ന് എന്റെ അടുത്ത് ആരോ വിളിച്ചപ്പംപറഞ്ഞായിരുന്നു ഉം
അങ്ങനെപ്പരു ങ്ങെ പ്പൊസ്കൂൾ തുറക്ക്ണ കാലയോണ്ട് അങ്ങനെ ഓരോ ഓഫറുകളും ഉണ്ടാകും നമ്മള്ന്ന് എന്നും അറിഞ്ഞിട്ടില്ല
പിന്നെ കോഴിയോ അവല്ലോ ഉണ്ടോ ആടോ കോഴിയോ പശുവോ വല്ലോ
ആടുണ്ട് ആട് ആട് കുട്ടികളൊക്കെണ്ടായിണ്
രണ്ട് ഏഹ് തള്ളാടുകളും ഉണ്ട് അയിക്ക് രണ്ട് കുട്ടികളും ഉണ്ടായിട്ടുണ്ട് ഇപ്പോ
ഉം ആണോ ആഹ് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടാ ആടിനെ ട്ടോ പക്ഷെ ഭയങ്കര അലർജിയ രോമം
ഏഹ് നമ്മളിവിടെ പാലൊക്കെ ആട്ടുംപാലൊക്കെ കുട്ടികൾക്ക് കൊടു
അത് നല്ലയാണെന്ന് തോന്നുന്നു ആട്ടും പാല്
കഫക്കെട്ടിന് അങ്ങനെ ചെറിയ രോഗങ്ങൾക്കൊക്കെ ഭയങ്കര
ആഹ് ഇവിടെ ഞങ്ങടെ അപ്പുറത്തെ വീട്ടില് അപ്പച്ചിയുടെ വീട്ടിലുണ്ട് കേട്ടോ ആട് അവടെ പ്രഗ്‌നന്റാ ആട്
ഹേ നമ്മൾ അങ്ങനെ വാങ്ങിയതായിരുന്നു ശെ ഇമ്മ പ്രഗ്നന്റ് ആയപ്പോ വാങ്ങിയതാ അപ്പൊ രണ്ട് കുട്ട്യാളൊക്കെ ഉണ്ടായപ്പോ അത് ഭയങ്കര സന്തോഷാ കുട്ടികൾ തുള്ളിച്ചാടിന്ന് കാണാനൊക്കെ
ആഹ് നല്ലയ ഇന്നല്ല എന്റർടൈൻമെന്റ് ആടൊക്കെ ഉള്ളപ്പോ സമയം പോന്നെ അറിയത്തി ല്ല ഇവിടെ പണ്ട് വീട്ടിലുണ്ടായിരുന്നു ഏഴോ എട്ടോ ആടൊക്കെ ണ്ടായിരുന്നു ഉം തറുപ്പും ഒക്കെ ണ്ടായിരുന്നു ഉം പിന്നെ വേറെന്താ ഉച്ചക്കിൽത്തേക്കൊക്കെ ആക്കിയോ
ഉച്ചക്കേക്ക്‌ള്ള ഫുഡൊക്കെ കുട്ടികള് കഴിക്ക്ണ്ട് നമ്മള് കഴിച്ചി ട്ടില്ല വീട് ചെറിയേത് നമ്മൾ വീട് പണി നടക്കുന്നുണ്ട് നമുക്ക് പുതിയ വീടുണ്ടാക്കണം അപ്പൊ അവിടെ പണിക്കാരെടുത്ത് പോയി നോക്കാര്ന്ന് അല്ല നമ്മള് ഇത് വീട് പണി നമുക്ക് സ്വന്തായിട്ട് വീടില്ല നമ്മളിപ്പോ ജോയിന്റ് ഫാമിലി ആയിട്ടാ കഴിയിണേ അപ്പൊ അപ്പൊ നമ്മള് വിട് ഓഹ് വാർപ്പ് കഴിഞ്ഞു ഇപ്പൊ തേപ്പിലെത്തി നിക്കാണ്
ഉം ഇപ്പഴത്തെ ക്ലൈമറ്റ് ശരിയല്ലല്ലോ
ആഹ് അതെ മഴേണ് എന്നാലും കൊഴപ്പില്ലാണ്ട് പണി നടന്ന് പോവ്ണ്ട് നല്ല മഴ പെ യ്യാണെങ്കില് നിർത്തി വെക്കും എന്നൊക്കെ പറഞ്ഞിട്ട്ണ്ട്
ആഹ് പിന്നെ സാധനങ്ങക്കൊക്കെ ഇപ്പൊ വെലയാണല്ലോ ഇപ്പൊ പണ്ടത്തെ കൂട്ടല്ലല്ലോ ഒരു വീട് പണിക്ക് ഉദ്ദേശിക്കിന്ന പൈസേല് നിക്കില്ല
അതെ ഞമ്മള്പ്പം ഇങ്ങനെ കരാർ എഞ്ചിനീയർക്ക് തന്നെ ഞമ്മളെ ഹസ്ബന്റിന്റെ കൂട്ടുകാരനാണ് ഇങ്ങനെ എഞ്ചിനീയറാണ് അപ്പോ ഓല് ഇതിന് പ്ലാൻ വരച്ച് ഇതുവരെ ഓരെ കൊണ്ടെന്നേണ് ഞമ്മള് ചെയ്യിച്ചത് ഉം മൊത്തായിട്ട് അവർക്കട് കൊടുത്ത
ആഹ് ആഹ് വേറെ സുഖവായിട്ടിരിക്ക്യാണോ
ആഹ് സുഖം
ഉം ഉം പിന്നെ കൃഷിയെക്കെ ഇണ്ടോ
കൃഷി പറഞ്ഞ് നമ്മള് ഇങ്ങനെ ഗ്രാമപ്രദേശ ആയതുകൊണ്ട് ആഹ് അങ്ങത്തെ കൃഷികള് കുരുമുളക് അങ്ങനെ ചെറിയ ചെറിയ കൃഷികളൊക്കെ ഇണ്ട് കശുവണ്ടി അങ്ങനെക്കള്ളെ ചെറിയ തോതില് ഓഹ് വാഴക്കേണ്ട്
ആഹ് ഇവടെ ആണെങ്കി മെനഞ്ഞാന്ന ത്തെ മഴയിലും കാറ്റിലും ഇവട്ത്തെ ഒരു ഏത്തവാഴ അങ്ങ്‌ വീണു കൊലച്ചു നിന്നതായിരുന്നു പൊട്ടാ
ആഹ് ആഹ്
എനിക്ക്യ് തോന്ന അത് ഇതുവരെ കണ്ടിച്ചില്ല കേട്ടോ നിന്ന് ഇങ്ങനെ പഴക്കൂന്ന് പറയുന്നു
ആഹ് ആഹ് അങ്ങനെ പറഞ്ഞത് ശരിയാ ആഹ് നല്ലെ പഴുക്കാറാവുമ്പളാണ് ഞമ്മള് വെട്ടല് പൊതുവെ
ആഹ്
എന്നിട്ടഹ് പഴുപ്പിക്കാൻ വെക്കലാണ്
പിന്നെ പാവല് ഇണ്ടാർന്നു ഒരു നാല് മാസങ്ങണ്ടായി ഒരു പാവല് പടർന്ന്ട്ട് ഇതുവരെ അത് ഏഹ് പനലായില്ല ഇപ്പഴും പിടിക്കുന്നുണ്ട് കായെ പാവക്ക്യാ
പ്പ അതെ
ആഹ് പിന്നെ വേറെന്താ
വേറെന്താ നമ്മള് ഇങ്ങനെ ഇപ്പൊ വെക്കേഷനക്കെ ആയോണ്ട് നമ്മള് റിസോർട്ട് അങ്ങനെക്കെ പോണം പ്ലാൻ ചെയ്യ്ണ്ട്
സ്കൂള് തൊറക്കാറായില്ലേ വേഗം പോവു
ആഹ് അത് നമുക്കൊരു പെരുന്നാള് വര്ന്ന്ണ്ട് വലിയ പെരുന്നാള് അപ്പം അപ്പൊ ഫാമിലി എല്ലാരും ഒരുമിച്ച് കൂടും അപ്പം അമ്മള് ഇങ്ങനെ വാട്സപ്പില് ഇങ്ങനെ പ്ലാന് ഇട്ട്ണ്ട് അപ്പൊ പെരുന്നാക്ക് എല്ലാരും കൂടിയിട്ട് അന്ന് നമ്മള് പോകാൻ അമ്മളാടെ അട്ത്ത്ള്ള കൊറേ
ഫാമിലി എല്ലാരും ഉണ്ടെങ്കി നല്ലതായിരിക്ക്യും
ഉം നമ്മള് പറഞ്ഞിലെ ജോയിന്റ് ഫാമിലിയാണ് അപ്പൊ അവരെ ക്കൊരുമിച്ച് കൂടാ
ആഹ് ഒരുമിച്ച് പോകുമ്പോ ഒരു വൈബാ അല്ലാതെ നമ്മള് ഒറ്റക്കൊക്കെ പോവാണെങ്കി ഭയങ്കര മൂഡ് ഓഫ് ക്കേ ആയിരിക്ക്യും
ആഹ് അപ്പോ ഓല് എല്ലാരും അമ്മള് ഇപ്പോ ഇങ്ങനെ പറഞ്ഞ ഡേറ്റ് കൺ കൺഫോമാക്കിയിട്ട്ണ്ട്
ഉം ഇവടെ മണ്ട്രത്തുര്ത്താ ഞങ്ങള്ക്കട്ത്തേ കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ
ഇല്ല ഇല്ല നമ്മൾ അവിടെ എത്തിയിട്ടില്ല
കേട്ടിട്ടുണ്ടോ
ആഹ് കേട്ട്ൻണ്ട്
ഞങ്ങളെ വീടിനെ അടുത്താ മം വണ്ടോത്തരത്ത് ഇവിടുന്നൊരു നാപ്പത്തഞ്ച് മിനിറ്റ് നാപ്പത്തഞ്ച് മിനിറ്റ് ഇല്ല
ആഹ് ആഹ് ആ
ഉം പിന്നെ അവിടൊക്കെ ഞങ്ങള് പോകും മം ഹൗസ് ബോട്ടിംഗ് ഒക്കെ ഇണ്ട് നല്ല സ്ഥലാവാ പെട്ടന്ന് വെള്ളം കേറും കേട്ടോ
ആഹ് ആഹ്
ആഹ് വെള്ളംകെറി മുങ്ങുന്ന ഏഹ് പ്രദേശോ
അങ്ങനതന്നെണ്
പിന്ന മഴയൊക്കെ ആണെങ്കി സീന
ഓഹ് മഴൊന്നും അധികം പെയ്യാൻ പാടില്ല ലെ
ഇല്ല അത് താഴ്ന്ന നിക്കിയുവാ മണ്ടോത്തരത്ത് ആഹ് അതുകൊണ്ട് പെട്ടെന്ന് വെള്ളം കേറും പക്ഷെ നല്ല സ്ഥലവാ
ആഹ് ആഹ്
ഉം പിന്നെ കയാക്കിങ്ങ ഒക്കെയുണ്ട്
ഓഹ് അതൊക്കെ നമ്മള് ഇങ്ങനെ ഫോണില് കണ്ട്
കൊല്ലത്തോട്ട് കൊല്ലത്തോട്ടൊക്കെ വരാറുണ്ടോ
കൊല്ലം ഇല്ല നമ്മള് മലപ്പുറം ബേസ്ഡ് ആണ്
ഉം ഇനി കൊല്ലത്തോട്ടങ്ങാനം വരുവാന്നെങ്കി പറഞ്ഞാ മതി
ആഹ് നമ്മൾ പഠിക്കണ കാലത്ത് നമ്മളെ ചങ്ങാതിമാരൊക്കെ
ആഹ്
അവിടെള്ള കുട്ടികളൊക്കെ ണ്ടായിരുന്നു പഠിക്കണ കാലത്ത്
ഓഹ് ആഹ് നല്ല സ്ഥലവാ
ഓഹ്
പണ്ടോത്തരുത്ത് പിന്നെ സാമ്പ്രാണിക്കുടി അങ്ങനൊക്കെ ഒരുപാട് സ്ഥലമുണ്ട്. ആ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ
ആഹ് അങ്ങനൊക്കെ ഓരോന്നിലങ്ങ്നെ റീലിലൊക്കെ ഒക്കെ കാണാ
ആഹ് ഉം പിന്നെ ശാസ്ത്ര കോട്ട ട്ടക്കായൽ നമുക്ക് ഇവിടുന്ന് ഇരുപത് മിനിറ്റ്
അതെ അപ്പൊ നിനക്ക് ഇടയ്ക്കിടയ്ക്ക് പോവാലോ അതൊക്കെ അവിടയ്ക്കൊക്കെ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോ ഇങ്ങനെ ബോറടിച്ചിരിക്കുമ്പോ പോവാലോ
ആഹ് പോകാം അങ്ങനെയൊക്കെയാ പിന്നെ ഞങ്ങൾ റോഡ് സൈഡ് ആയോണ്ട് പെട്ടെന്ന് ബസ്സും കിട്ടും പിന്നെ നമ്മുക്ക് സ്വന്തമായിട്ട് വണ്ടിയുണ്ട്. ഉം അവിടൊ
ഇവിടെ വണ്ടി സ്വന്തമായിട്ട് ഉണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ ദൂരയാത്രയൊന്നും അങ്ങനെ പോയിട്ടില്ല കുട്ടി ചെറിയ മോനായത് കൊണ്ട് കാലാവസ്ഥയിലെ പ്രശ്നമുണ്ട് ള്ളതുകൊണ്ട് ക്ലൈമറ്റ് ഒക്കെ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ തണുപ്പ് കാലത്തൊക്കെ കുട്ടികളെ കൊണ്ടൊക്കെ
ആഹ് ഇപ്പൊ ഭയങ്കര റിസ്ക് ആയിരിക്കും തണുപ്പൊക്കെ
ഉം ആ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒന്നാമത്തെ ട്രിപ്പ് ഇപ്പൊക്കെ ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് പോകാറൊള്ളൂ ഉം
ഓക്കെ എങ്കിൽ നടക്കട്ടെ അപ്പ ശരി
എന്നാ ശരി